ഹലോ
ആഹ് എന്തൊക്ക്
പറ മളേന്തൊക്കെ എന്താ നല്ല വർത്താനം നല്ല മഴേണ്. വിടെ പൊതപ്പും പൊതച്ചവടെ കെടക്കാണ്.
ആഹ്ച്ച് പോതച്ച്ടക്കാൻ കൊലല്ല ന്റെ തിരുമ്പിലൊക്കെ കഴിഞ്ഞവന്നക്ക അപ്പത്തിന് പ ചോറെയി കഴിഞ്ഞേക്ക് പാത്തുമ്മ നീച്ചും. അത് പിന്നെ ച്ച് പുതച്ചു മൂടാനൊന്നും സമയില്ല നല്ല സുഖ നല്ല പൂതിണ്ട് മഴ പെയ്തിട്ടേ നല്ല ട്ടും ഹ് ഹ് കടന്നൊർങ്ങാൻ പുതച്ച് കടക്കാൻ പറ്റിയ ഒരു
പുത്ച്ച് കിടക്കാൻ പറ്റിയ നല്ലൊരു സമയം തന്നെ.
ആ് സ്കൂൾ ടാനും നേരായി പാത്തുമ്മങ്ങട്ട് നീച്ചും ചെയ്തക്ക ഞാൻ ഒരു അര മണിക്ക് കുറഞ്ഞ അര മണിക്കൂറ് കടക്കണന്നെര്തീന്നു അപ്പത്തിന് നീച്ചു.
ഈ മയക്കപെയ്യുമ്മ നാർത്തെ പണി ഒര്ക്കിയാമതി ന്നാ ന്ത്‌ യ്യാ ന്നോ
അയ്ന് ആ നി ഞങ്ങളോടെ പറ്റൂലെടീ മൂന്നാല് കുട്ടിയേള്
ഉം
ഒര് കഥയാണല്ലേ
ആഹ് അതെ പിന്നെ ഏ ഞങ്ങക്ക്ന്ന് ബിരിയാണി ആയിരുന്നു ബീഫ്ബിരിയാണി.
ആരാ ബീഫ് ബിരിയാണി വെച്ചേ മ്മേ?
ഇമ്മ വെച്ചു ഞാന് ഉള്ളീം തൊക്കെ ങ്ങനെ അര്ഞ് അര്ഞൊട്ത്തു.
അടിപൊളിയായിയിട്ട് നല്ല ചോറൊക്കെ തിന്ന്ങ്ങനെസാറായിട്ടൊന്ന് കട്ക്കണം വിചാരിച്ചീന്നു ലെ?
ആഹ് അതെ കെട്ക്കാനയ്ച്ചില്ല ചോറെയ്ച്ചു. പള്ളറച്ച് ചോറെയ്ച്ചു.
ഉം ഉം ഞ്ഞി രാത്രിയും ബിരിയാണിന്നെ?
ച്ച് ആ രാത്രിയും ബിരിയാണിന്നെ ഞങ്ങള് വെക്ക്മ്പോന്നെ ഒന്നായിറ്റ് അങ്ങ് വെക്കും.
ഉം ല്ലാതന്നെ നല്ലത് വെക്കുമ്പോ എന്തിനാ പിന്നെ കുറച്ചൊരു നേരം എത്തിനായിട്ട് വെക്കുന്നത് ഞങ്ങള് ന്നലെ പരിവാടിക്കാണ്ട് പോവെയ് ന്
ഉം
കുട്ട്നെ കൊണ്ടായ്നു
ഉം
അങ്ങനെ ഒരു മണ്ടി പോയ് ങ്ങാണ്ട് പോരേം ചെയ്തു.
ഉംഹ് ഹ് ഹ് അങ്ങനെ ട്ക്കൊക്കെആ ണ്ട് പോയാ മതി.
ആഹ് വെറുതെണാ പോക്ക് മളെ ഏ നിക്കാന്ന് തോന്നാ അതെന്താപ്പൊ മറ്റേത് ബടല്ലേ. വൽത് ബടല്ലേ.
ഉം അതെ
പോരല്ലാതെ നിവർത്തില്ലല്ലോ മളെ. അത് ഞാൻ പോരുമ്പോ ബാക്കിയുള്ളവരൊക്കെ സിറ്റട്ടിലീ രിന്ന് റ്റാറ്റാടി തരിയണേ വലിയ സുഖൊന്നുല്ല ആ പോരല്
ആഹഉം ഉം എന്നിട്ട് എന്ത യന്നു എന്താ ചോറ്
ചോറ് ബീഫ് ബിരിയാണി ഉം ബീഫ് ബിരിയാണി ചി ചൻ ആ ചിക്കൻ പൊരിച്ചിട്ട് എന്ത് ചെയ്തക്കാണ് പിന്നെ ഉള്ളി ഉള്ളി ഉള്ളി മസാലിം തക്കാളി ഇല്ലാ തോന്നുന്നുണ്ടായില്
ആഹ് വെറും ഉള്ളീം പച്ചളകോ ആഹ നല്ല വാട്ടിക്ക് ഏ ആ അതന്നെ ഒരു പച്ച പടിച്ചൊണ്ട് ആ പച്ച പി ടിച്ചക്കാ ണ്ട് ആ് ആ് ആ് അനെന്തോ ആഹ അത് നല്ല രസണ്ത് ഉം
ചോറ് പാകേനു ഇവിട ബാക്കിയൊന്നുംല്ല
ഏ അങ്ങനെന്നല്ലേ ആഹ ഓലോ ഓലോടെ ഒരുപാട് ഒപ്പിച്ചാൽ ഇങ്ങനെ
ഞാൻ പറഞ്ഞേ കാക്കൂനോട് ഞാൻ പറഞ്ഞേ ചോർ ജെ എങ്ങട്ടാ ചോയിച്ചു ഞാൻ ചോർയ്ച്ചൻ പോവാണ് നിങ്ങളെ പരിപാടി എപ്പോളും ചോറിക്കൽല്ലേ ഞാൻ പോയി ചോറ് കഴിച്ചാട്ടെ പറഞ്ഞു
എവിടെ കാര്യ അവതരിപ്പിച്ചാലും ഇങ്ങനെയണല്ലേ അവസ്ഥ
എവിടക്കാര്യ അവതരിപ്പിച്ചാലും ഇങ്ങനെയണെ
ഉം ഉ
ഉ വേറെ എന്തൊക്കെ ക്ക
വേറെ എന്തോ ഭവാൻ ഇഞൊ ഇഞ്ഞോ ഇഞ് നോക്കട്ടെ എന്നേലൊക്കെ പോരണം
ഉം പോരണം അതേമാതിരി തന്നെ ഈ മദ്രാസും കൂടി ഇണ്ടമ്മളെ സ്കു സ്കൂൾ മാത്രമാണ് യോ സ്കൂളട്ടിട്ട് പോന്നട്ട് ശനി ഉം ഞായർ ഉണ്ടാവും മദ്രസും കൂടി ഉണ്ടാവുമ്പോളേ
ആഹ അതന്നെ അത് പറ്റൂലഒരു വെള്ളിയാഴ്ച മാത്രല്ലേ ലീവ്
ആഹ
ഉ അത് വെള്ളിയാഴ്ച അ ണന്ത കുട്ടി തെമ്മീ മ നനക്കയിെ ല്ല സുഖിയാണ് ഇപ്പോൊ വെള്ളിയാഴ്ച മദ്രസ് എന്താ വ്യാഴാഴ്ച ച്ചരെ ള്ളൂല്ലോ പിന്നെ വണെങ്കിൽ ഉറങ്ങും എ ങ്ങിട്ടെലും പോവാ ആ പോവൊക്കെ ചെയ്യാലോ ഇപ്പൊ ഇപ്പൊ പറഞ്ഞീന് ഇമ്മ എന്താ മദ്രസ്ക്ക് പോണോന്ക്കിഷ്ടാട്ടോ പക്ഷെ രാവിലെ നീച്ച്ണത് നീച്ചാണ. ലോചിച്ച്ട്ടൊര്താണ്
മടിയാണ്‌ലേ അപ്പൊ പറീലെ ന്നാ ഞ്ഞ് വ്ട്ക്കന്നെ പോരാന്ന്
ഏ എ അതൊന്നും പറീല് അ് അ് ഇഷ്ടാണ്വ്ടെ ഇവിടെ ഇസ്കൂളും മദ്രസൊക്കെ സെറ്റാക്കീക്ണ്
അയ്ന നമക്ക് നമക്ക്പ്പൊ സാദാസ് ഓന് പ റ്റെര്ന്നു ഓനെ മറ്റെമ്മളെ സാധാ സ്കൂളിൽ ചേർക്കാണെങ്കില്
ആഹ് അതെ
പക്ഷാ ആ കുട്ടിൻ്റൊരു കൊല്ലാണ് പോയി ഇന്റഭിപ്രായതാണ് ഞാൻ പറിം മൂന്ന് കൊല്ലാ പോയത് ആ കു ൻ്റെ
ആഹ് ഒന്നും മനസ്സിലായില്ല ഇപ്പൊ പിന്നിം തരക്കെടില്ല
ഒന്നും മനസ്സിലായതൂല കൊറേ പൈസീം ചെലവായീ പക്ഷാ ആ കുട്ടിന്റെ മൂന്ന് കൊല്ലാണ്ട് പോയി
ഉം ഇപ്പൊ തരക്കെടില്ല ഇപ്പൊ നല്ലുശാറാ ഇപ്പൊ ഞാനോന് കള്ച്ച്ണ ക്ക് ഗ്രൗണ്ട്ന്ന് ഇബ്ട്ന്ന് നോക്കിയാ ഗ്രൗണ്ട് ഗ്രൗണ്ട്ക്കാണ്ട് നോക്കിയാ ഒക്കെ കാണാ
കാണൂലേ ഇപ്പൊ കുട്ടി നല്ല ആക്ടീവല്ലേ?
ആഹ് അയ്ന് ആദ്യേ ആക്റ്റീവാണ് പഠ്ച്ചാൻ കൊറച്ച് ബേക്ക്ല്ണ്ട്ന്നെന്നൊള്ളൂ
ഇപ്പൊ കുട്ടിക്കങ്ങനത്തെ കൊയപ്പൊന്നൂല്ലല്ലോ?
ഏഹ് എ ഇല്ല ല്ല ല്ല ഉം
മറ്റേത് കുട്ടിക്കെടീ ഇത് കൂട്തലാണ്
ആഹ് അത് കജ്ജൂലെയ് കാരണം
കയ്യൊ
ബേ ബേക്ക്ക്ക് ബേക്ക്ക്ക് ആവല്ലേ ഈ മുന്ന്ക്ക് എപ്പളെങ്കിലും വന്നാലല്ലേ പഠിക്കാന് താൽ ണ്ടാവൊള്ളു അ ത് മുന്ന്ക്ക് വര്നെന്നെല്ല ഒരു സ്റ്റെപ്പ് മുന്ന്ക്കെര്ന്ന്ല്ല ആ ബേക്ക്‌ലന്നല്ലേ എപ്പളും ആഹ് പഠിക്കാന് പഠിക്കണ്ട കാര്യത്തില് ഉം
ത്തോളം നമ്മളെ സാധാ സ്കോള് ന്താണ് എന്തിന് നന്നു
ആഹ് അതെ ഓൽക്ക് കള്ച്ച് പറന്ന് നടക്കാന് പറ്റിയൊര് ഇടം
പ്പകണ്ടില്ലോ ഓരോന്ന് കള്ച്ചാന് പ്പ പ ന്തളി മറ്റേ കളി ഇപ്പൊരോരോ പോസ്റ്റ റാള് ലഹരിവിരുദ്ധ അയിന്റെ പോസ്റ്ററ് മറ്റെ ഏത് അതോല് റാലി പോവാ
ആഹ് അ ഇതൊക്കെ അതൊക്കെ വെടിം ഇണ്ട് ഇല്ലാത്ത തരക്കടൊന്നുല്ല അ പക്ഷെ അ ബടയ്ന് പ്രശ് ഷറാണ് അതിലെന്താണ് പ്രഷറ് എന്താന്ന് വെച്ചാല് കൊറേ പഠ്ച്ചാണ്ട് ഒര് കുട്ടിക്ക് അ ആ അങ്ങനെണ്ട് കൈ അ കൈഞൊല്ലങ്ങനൊക്കെണ്ടായിന്ട്ടൊ കൈഞൊല്ലങ്ങനൊക്കെണ്ടായിന്
ഒന്നാമതി കുട്ട്യാളെ മടി പക്ഷേ സാധാ മ്മളെ സ്കൂളിലയില്ലെയ് എല്ലാരൊരേമാര്യാണ്
ആഹ് ആ അതെ ഇന്നോടറബിട്ടീച്ചർ ആഹ് അറബി ടീ ടീച്ചറ് പറയാ ഇത് എന്തോന് ക നാട്ടിലറബിയൊന്നുണ്ടായിന്നില്ലേന്ന് ച്ച് ഓനാദ്യത്തെ സ്‌കൂ അറബിയൊക്കെണ്ടായ്ന് റഞ്ഞു ഞ്ഞെന്തായാലും കൊഴപ്പൊന്നുല്ല ഞ് ഓ ഓനെ ദിവസുംന്ന് വായി ച്ച് വിടോണ്ടു അർഞ്ഞു ഓനെക്കൊണ്ട് കയ്യ്ണത് ഒരു വരിയാണെങ്കി ഒര് വരി അത് ശെര്ക്ക് വായിച്ച് എന്താ വായിപ്പിച്ചാണ്ട് ഒന്ന് വി ണ്ട് പറഞ്ഞതി അതേ മാര്ത ആഹ് അതേ മാര്തന്നെ മ ഈ മലയാളത്തിൻ്റിഗ്ലീഷ് ഓലെ ക്ലാസ് ടീച്ചറ് മലയാളൊ ഇഗ്ലീഷൊക്കെ ഒരു ടീച്ചറല്ലെ എടുക്ക ആ ടീച്ചറും പർ ആ ന്നട്ടാ ടീച്ച് ച്ചറും പറഞ്ഞ് എന്താ ഓനകൊണ്ട് ദിവസൊ വാ ഗ്രൂപ്പില്ണ്ടാവണന്ന്ല്ല നിങ്ങള് നിക്ക് പേഴ്സണല ആായിട്ട് അയച്ചെന്നാൽ മതി നിങ്ങള് എന്ത് ഗ്രൂപ്പിൽ ഉണ്ടോന്നൊന്നുമല്ല ഒരു വരി രണ്ട്റ കുറച്ച് കുറച്ചൊക്കെ രണ്ട മൂന്ന് വരി മലയാളം ഇംഗ്ലീഷ് ഒക്കെ വായിച്ചാണ്ട് അങ്ങനെ വിട്ടോണ്ടി പറഞ്ഞു ഇപ്പൊ ഇംഗ്ലീഷ് ഇല്ലട്ടോ ഇംഗ്ലീഷൊക്കെ വായിക്കുന്നുണ്ടോന്
അട്ത്ത കൊല്ലം മലയാളം മീഡിയത്തിൽ കൃത്തിക്കുള ഉണ്ട് കേട്ടോ
അടുത്തല്ലോ പോണടുത്തോ പോട്ടെ ഇനി വല്ല ട്യൂഷൻ എന്തെങ്കിലും കൊടുക്കണം
എന്താ എന്റെ അഭിപ്രായത്തില് അടുത്ത വല്ലം മലയാള മീഡിയത്തേക്ക് കേൾക്കുകയാണ് കാരണം മൂന്നാം ക്ലാസ്സിൽ വരുമ്പോളേ എന്താണ് മാക്സും എന്താണീ വിയസ് ഒക്കെ ബുദ്ധിമുട്ടാണ്ട
അതെല്ലെ മാക്സൊക്കെ എ ഹരിക്കലുണ്ടോ ഹരിക്കല് തുടങ്ങ
ഹരിക്കലൊന്നുമ ഇല്ല ഒക്കെ ഈ അബാക്കസ ഒക്കെ വെച്ചങ്ങാട്ട് ചെയ്യുമ്പോളേ ഇംഗ്ലീഷില് പറയുമ്പോ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിലാവൂല്ല
തന്നെ ലേ
വൻസ് എന്ന് പറയുമ്പോ മറ്റേത് ടെൻസ് കൂട്ട അ പത്തുകൾ കൂട്ടുകന്ന് പറഞ്ഞ കുട്ടികൾക്ക് പത്തി ഇരുപത് മുപ്പത് കാരണം കൂട്ടിയാൽ മതി ടെൻസുകൾ എന്താണ് നമ്മള് ഫുൾ ഇംഗ്ലീഷ പറയുമ്പോ കുട്ടിയക്ക് മനസ്സിലാക്കാന ഒരു ബുദ്ധിമു
ആഹ് ആഹ് ആഹ് പിന്ന മനസ് നമ്മൾ പറയണ ഇംഗ്ലീഷ് പറഞ്ഞ മനസ്സിലാവും പക്ഷെ ഓനെക്കൊണ്ട് പറയാൻ വെയ്ക്കൂലാ
ആഹ് അതാണ് പക്ഷെ മലയാളം മീഡിയംആവുമ്പ ആ പ്രശ്നം വരുന്നില്ലല്ലോ പിന്നെ എനക്ക് ഇംഗ്ലീഷ് മാത് ത്രാണ് ഭയം അതല്ല പോവാണെങ്കി പോവാ പക്ഷേ ബുദ്ധിമുട്ടാണെന്നാണ് പറയണത് രണ്ടാം ക്ലാസ്സിലും കൊഴപ്പില്ല മൂന്നാം ക്ലാസ്സിലാകുമ്പോ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഉം രണ്ടാം ക്ലാസ് കുഴപ്പമില്ല ഇംഗ്ലീഷ് മീഡിയം മൂന്നാം ക്ലാസ്സും നാലാംക്ലാസും അത്യാവശ്യം ടഫാണ് ഉം നാലാം ക്ലാസ്സ് നല്ല ടഫാണ് ടഫാണ് പക്ഷെ അവന് മലയാള മീഡിയം ആണെന്നുണ്ടെങ്കി പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യംഉണ്ടായില്ല
ആഹ് ഉം
വെച്ചും തോന്ന അങ്ങനെ
ഉം മുത്തൂനും മുത്തുവും ഇംഗ്ലീഷ് മീഡിയം മലയാളം
ഒന്നുവല്ല ഇംഗ്ലീഷ് മീഡിയം എച്ചാണെ പറഞ്ഞു പറഞ്ഞു കൊടുക്കാനും അറിയുന്നില്ല അതാണ് പ്രശ്നം അല്ലെങ്കി ഇച്ചി പറഞ്ഞ് കൊടുക്കാൻ അറിയുന്നുണ്ടെങ്കിൽ കൊഴപ്പം ഇണ്ടായിരുന്നില്ല ഓനക്ക് വേഗം മനസ്സിലാവുമായിരുന്ന്
ആഹ് എന്തായാലും ട്യൂഷൻ എന്തലൊകൊണ്ടെങ്കി നാലാംക്ലാസിൽ ട്യൂഷൻ എന്തായാലും പറഞ്ഞ കൊല്ലം കെഴ്തിയാണ് ട്യൂഷൻ പറഞ്ഞ എന്താ ട്യൂഷന് കൂട പോനിക്ക് ട്യൂഷന് വാണ്ടി വരും കാരണം ഒന്നും അയില്ലല്ലോ ഫീസ് ക്കൊന്നും അറിയില്ലല്ലോ അപ്പൊ ടീച്ചർമാർ നല്ല സപ്പോർട്ടാണ്
അതെന്തേ ഓന വെക്കേഷൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഓണപ്പൂട്ട് കഴിഞ്ഞാ ടീച്ചർമാരന വേർതിരിച്ചും
അതെല്ലേ ഉം ആഹ് അത് ആഹ്
അത് ഒടനെ ഇരുത്തും അതിന് ഇരുത്തൂല അപ്പൊ ഇവിടെക്കെ ഉണ്ട്ട്ടാ അങ്ങനെ കൊറച്ച് പിന്നോക്കം നിക്കണ കുട്ടികളെ
ആഹ് ഈവനിങ് ക്ലാസ്സ് അങ്ങനെയല്ലേ
ആഹ് ആഹ് ഒരു മണിക്കൂറ് ഓല്ക്ക് കൊടുക്കും
ആഹ്
പക്ഷെ അങ്ങനെ അതില് പോയ കുട്ടികള് പിന്നെ നല്ല ഇതില് വരുന്നുണ്ട് കാരണം ഓൽക്കീ ഫസ്റ്റ് വൈസ് മുതല് പറഞ്ഞ് കൊടുക്കല്ലേ
ആഹ് അതെ ഓലെ പഠി ഓലെ മാത്രമായിട്ട് ശ്രദ്ധിക്കല്ലേ ഒക്കെ ഒരേ ലെവലില് കുട്ടികളെ ഒരു ക്ലാസ്സില് തന്ന പല ലെവലില കുട്ടികളുണ്ടല്ലോ ഇതൊരു ഒരു ലെവലിലുള്ള കുട്ട്യേളെ മാത്രം എട്ത്തിങ്ങാണ്ട് പറഞ്ഞൊടുക്കല്ലേ. ഓല്‍ക്ക് പറയണ മനസ്സിലാവണ രീതില്
ആഹ് ഇത് ക്ലാസ് എടുത്ത് പോവ കാരണം മറ്റേത് ഓല്ക്ക് അത് പറഞ്ഞൊടുക്കല്ലേ
ആഹ് അതെ ആഹ് അതെ ആ
ഇതോലെ പാടങ്ങൾ എടുത്ത് പോ പാടങ്ങളെടുത്ത് പോവല്ലേ ഇവിടെ കൂട്ടാനും കൊറ ക്കാനും പറഞ്ഞൊടുക്കണില്ലല്ലോ പക്ഷെ അവിടെന്ന് പറഞ്ഞ ഒന്നൊന്നും കൂട്ടിയ രണ്ടാണ് രണ്ടൊന്നും കൂട്ടി എങ്ങനേണ്ന്ന് ഓൽക്ക് വ്യക്തായി പറഞ്ഞൊടുക്കല്ലേ കാരണം അവടെ എല്ലാർക്കൊരേമാര്യാണ് പറഞ്ഞൊടുക്ക്ന്നത് ഒന്നാം ക്ലാസിലേം രണ്ടാം ക്ലാസിലേം കുട്ടികളുണ്ടാവും പിന്നെ മൂന്നും നാലും ആ ശരി എന്ന ഓക്കെ
കട്ടാക്കടീയാടേ
കട്ടാക്കെടീ
ഇവിടെ കട്ടില്ല ഇവിടെ കട്ടാവുന്നില്ല
കട്ടാക്ക് ഹലോ
ക്കിയോ ഞാവടെ കട്ടാവില്ലേ കട്ടാവണുല്ലേ ആ ഇവടെ കട്ടാവണില്ലെടി
ഒന്നൂടി നോക്ക് അലോ എന്താ പോണ്ട മ്മാ തല വേദൻച്ച് മിണ്ടിയ